ഹലോ
ആഹ് പറീ എന്തുണ്ട്
നല്ലേ
സുഖായിട്ടിരിക്കുന്നോ
സുഖായിട്ടിരിക്ക്ണ്
ആഹ് പിന്നെ വേറെന്താണ് എല്ലാരും എന്ത്യേയെ
സ്കൂള് പോയി കുട്ട്യോളൊക്കെ ചെറുതവിടെ ഇണ്ട് ചെറ്ത്ണ്ട് സ്ക്കൂൾ പോവാത്തെന്ന്ണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെന്താ
ഭക്ഷണം ക്കെ കഴിച്ചോ ക്ക് വേറന്താ ങ്ങനെ പോണ് എന്താ സ്പെഷ്യൽ ഇണ്ടായി നെ
സ്പെഷ്യല് മീൻ വറുത്തതുണ്ട്
ഉം
ഉം അവിടെയോ
ഇവിടെ ഇന്ന് ആഹ് കോഴിയാണ്
ആഹ് വറുത്തോ അത് കറി വെച്ചോ
കറി വെച്ചു വറ് ത്ത്ട്ട്ല്ല വറക്കാന് ഞാ ഔടെ വെച്ച്ണ് ഇപ്പ നമ്മള ഒറ്റക്കാവുമ്പോ പിന്നെ നമ്മക്ക് വാണ്ടിയ ര് ല്ലല്ലോ കുട്ടിയൊളൊക്കെ ണ്ടാവുമ്പളല്ലേ എല്ലാരു സ്കൂള് പോ താണ് അപ്പ പിന്നെ ഫിഡ്ജ് ക്ക് വെച്ച് ണ് കായക്കെ വെര്ട്ടിക്കാണ്ട്
ആഹ്
മക്കള് വന്നിട്ട് ഓൽക്ക് പെര്ച്ചൊട്ക്കാ
ആഹ് വേറെന്താണ്
വേറെന്താ കുക്ക മ
സുഖാണോ ഇപ്പ അങ്ങ് പനിയൊക്കെയാണല്ലോ എല്ലായിടത്തും
ആഹ് പനി പലേ പനിയുണ്ട്
ആഹ് അതെല്ലേ
ഷിഗല്ലേ മഞ്ഞപ്പിത്തോം
ആഹ് ഇപ്പൊ വേറെ കൊറെ പനികളും എറങ്ങിയിട്ടുണ്ട്
ഉം ഓരോ പനിങ്ങട് വെര ക അയിനിങ്ങട് ഓരോ പേരിടാ
ആഹ് അതെ അതെ ചുമ്മാ കൊറെ പേരിട്ടങ്ങറക്കിക്കോളുവാ
ഉം
ആഹ്
ഇവടെ മോക്ക്ണ്ടേയിനി പനി
ആണോ
ഉം മഞ്ഞപ്പിത്തേനി
ആഹ് ആഹ്
കൊറേ കഷ്ട്ടപ്പെട്ടു മഞ്ഞപ്പിത്താവുമ്പളെ നമ്മക്കൊന്നും കഴിക്കാൻ കൊടുക്കാനും പറ്റൂല
ആഹ് ഉപ്പിട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ
ഉം ഉപ്പിട്ടും വർ ട്ടതും എണ്ണേ പൊരിച്ചതൊന്നും പറ്റൂല്ലല്ലോ
ആഹ്
അങ്ങനെ കൊറെ കഷ്ട്ടപ്പെട്ട്
ആഹ് ഇപ്പ കൊറഞ്ഞല്ലേ മാറിയല്ലേ?
മാറി ഇപ്പം മാറി
ത്തൊക്കെ വന്ന് കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാന്നെ
ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞപ്പിത്തൊക്കെ പറഞ്ഞാല് ആഹ് നമ്മക്ക് കുട്ട്യേക്കാവുമ്പളേ ഉം
വെരാതിരിക്കാൻ നോക്കണം മാക്സിമം
ഉം കുട്ട്യേക്കാവുമ്പോ നമ്മക്കും തന്നെ ഒരു ഗത്യേടാ അമ്മക്ക് വന്നാലും ഗത്യേട തന്നെയാണ് മക്കക്കാവുമ്പോ അയ്ലേറെയാണ്
ആഹ് അതെ അതെ
ഉം ഓലിക്ക് ഓര് വിചാരിച്ചതെ ഓര് തിന്നൊള്ളൂ കുടിച്ചൊള്ളൂ ഓലിക്ക് നമ്മളമാതിരി അത് തിന്നാൻ പറ്റൂല പർഞ്ഞാ അയിന് നിക്കൂലോല് ഓര്ക്ക് എന്താ വിചാരിച്ചരിക്കും വാണ്ട കൊതക്കടാണോനൊന്നും ഓര് നോക്കൂല
ആഹ് അത അതെ അത് ശരിയാണ് പിന്നെ വേറെന്തോ ഒണ്ട് കുഞ്ഞിന് എത്ര വയസായിപ്പം
രണ്ടര വയസ്സ് ചെറ്തിന് ഉം
മ മോനാണോ മോളാണോ
മോളാണ്
ആഹ് എങ്ങനെ ഒണ്ട് വഴക്കാളി ആണോ അതോ പാവവാന്നോ?
ആഹ് വഴക്കാളിയാണ് ചെല നേരം
ആഹ് പിടി വാശി ഒണ്ടല്ലേ?
ഉം അതേ ഒള്ളു ഇപ്പ എല്ലാ മക്കക്കു ഇപ്പങ്ങനെ ആണ്ല്ലേ ഏത് പാവപ്പെട്ട ആ ഒര് കാര്യ ത്തിലൊര് കൊറവില്ല വാശിക്കും കുറുമ്പിനും ഉം ഉം
ഉം
ഇങ്ങക്ക് എത്ര കുട്ട്യേളാ?
ആഹ് ഇവിടെ രണ്ട്
രണ്ടാണ്
ആഹ്
ഉം വല്ല്യ കുട്ട്യോളാ?
അല്ലല്ല ഒന്നിലും മൂന്നിലും
ഉം
ഉം വേറെന്താണ് മൂത്താള് സ്കൂളി പോയോ
ആഹ്
ആഹാ എപ്പ വരും നാല് പേര് സ്കൂളി പോയോ
മൂന്നാളും മൂന്നാള് പോയി
എത്തർള
വല്യ വല്യ മോള് ആറില്
ആഹ
പിന്നെ അതിന്റെ താഴെള്ളേരാ മറ്റൊലൊക്കെ ഒരാൾ മൂന്നില് ഒരാള് യു കെ ജില്
ആ യൂ കെ ജില് അടുത്താണോ
ആ അട്ത്ത് ആ അട്ത്താ പക്ഷേ വണ്ടിക്ക് പറഞ്ഞേക്കണം അടുത്ത് ആ സ്കൂൾ ബസ്സാ
ആഹ
ഏതട്ത്തായാലും ഞമ്മൾ വണ്ടിക്ക് വിടല്ലോ ഒറ്റക്ക് വിടാൻ പേടിയാണല്ലോ
ഇയ്യോ ഇപ്പം ഉം ഇന്ന് കണ്ടില്ലേ മറ്റൊരു അംഗൻവാടിയിലെ ഒരു കൊച്ചിനെ ഓരോ സംഭവം കേക്കുമ്പോയെ പേടിയാവും
ആഹ അതാണ് പേടിയാണ് അടുത്തന്നെ നട ക്ക മാത്രേള്ളൂ ബസിന് പോകുമ്പോ ചുറ്റു വളഞ്ഞ് പോണം എന്നാലും വേണ്ടില്ല നമ്മുക്ക് ഇതൊന്നും കൊണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ ബസിന് ആവുമ്പോ അങ്ങനെ വിട്ട ട്ടാമതി
ആഹ ബസ്സിനാവുമ്പോ കൂട്ടുകാരും ഉണ്ടല്ലോ
ഉം ഉം ആ നമ്മള മുന്ന്ന്ന് കയറും ചെയ്യ അവിടെ പോയി ഇറങ്ങിയാൽ മതിയല്ലേ സ്കൂളില് അങ്ങനെ ആകുമ്പോ സുഖാണ്
ഉം അത് ശരിയാണ് ഇല്ലെങ്കി പിന്നെ
ഇങ്ങളെ മക്കൾ അങ്ങനെ ബസ്സിന പോവൽ
ആ സ്കൂൾ ബസിനാ പോവുന്നത്
ഉം
ഉം ഇവിടെ വരെ വരും ബസ്
ഉം
ഉം പിന്നെ ഓട്ടോയ്ക്ക് ഒന്നും ഇപ്പൊ വിടാൻ പറ്റത്തില്ലല്ലോ ബസ്സ് ആകുമ്പോ ഒത്തിരി പേരുണ്ടല്ലോ ഉം ന്നുള്ളൊരു ഇതിലങ്ങ് വിടുവാ
ഉം
ഇപ്പൊ ആരെയും വിശ്വസിക്കാനും പറ്റത്തില്ല
അതാണ് അതാണ് ഇപ്പത്തെ കാലാണ് ഇ ഇനിയിപ്പോ ഇപ്പത്തെ കാലം ഇങ്ങനെ ഇഞ്ഞ അടുത്ത കാലം വരുന്ന കാലം ക്കെ ഇഞെങ്ങനെയ നമ്മക്കറില്ല ഇതിലും ഡേഞ്ചറക്ക ഇതിലും ദേക്കാരം അടുത്തെ ഇഞ്ഞിവരുന്നേ
എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കി ഇത്രയും പുറത്ത് വന്നിട്ടില്ല ഇപ്പ മൊത്തം സീ സി ടി വി അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയി യെ സത്യത്തി പണ്ട് പണ്ടിങ്ങനെ ആലും മരി പോയി അങ്ങനെ ആന്ന് അവര് മരിച്ചു പോയതാ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കിയതാന്ന് പറഞ്ഞിട്ട് ആ അങ്ങ് പോകുവായിരുന്നു ഇപ്പൊ അത് സിസി ടിവിയിലൊക്കെ തെളിഞ് അങ്ങനെയല്ലേ എന്തോരം കൊലപാതങ്ങളാ വെളി വരുന്നേ
ഉം
ഉം ന
ഇപ്പം നമ്മള് കാണല്ലേ ഈ ശോഷ്യൽ മീഡിയെകൂടെ നമ്മളിങ്ങനെ കാണല്ലേ ഫുള്ള് എല്ലതും. അപ്പം ഞമ്മക്ക് അധികൊര് പേടിയാണ്. പണ്ട് നമ്മള് കണ്ടിട്ടില്ലേനി കാണൂലേനി. സംഭവം ഇങ്ങനെ അവ്ടിംബടീം കേക്കാന്നല്ലാതെ. കാണൂല്ലേനി. ഇന്നത് ഇങ്ങനേണ് ന്നുള്ളതൊര് ഇത് ഇല്ലേനി ഞമ്മക്ക്. ഉം
ഇപ്പം പിന്നെ അതും കൂടെ അങ്ങ് കാണിക്കുന്നത് കൊണ്ടും കൂടെ ഒന്നൂടെ അങ്ങ്
പേടിയാണ്.
ഉം പിന്നെ വൈകിട്ടത്തേക്കുള്ളയൊക്കെ ആയോ?
ആഹ് ഒക്കെ ഞാൻ രാവിലെന്നെ ആക്കും.
ആഹാ.
രാവിലെന്നെ വെക്ക്ണ കൂട്ടത്തിലങ്ങനട് വൈകീട്ട്ള്ളതും വെക്കും.
ആഹ് എരട്ടി പണി എന്തിനാ അല്ലേ
ഉം
ഉം വേറെന്താണ്?
വൈന്നേരം കട്യൊക്കെണ്ടാക്കോ ചായക്ക്?
ഇൽ ആഹ് ഇബടെ ബിസ്കറ്റ് ബിസ്കറ്റ് അങ്ങനെയൊക്കെ മതി. പിന്നെ വല്ലപ്പോഴും ഏത്തക്ക്യാപ്പൊക്കെ ഉണ്ടാക്കും.
ഏഹ്
ആഹ്. അവിടെന്താ പറയാ, ഏത്തക്കാപ്പംന്ന് ന്നാണോ?
പഴംപൊരി.
ആഹ് ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ അതാ ചോയ്ച്ചേ ചെലോർക്ക് ഏത്തക്കാപ്പംന്ന് പറഞ്ഞാ അറിയത്തില്ല.
ആഹ് അല്ല അതഹ് പറഞ്ഞപ്പം മൻസ്സിലായി ഇൻക്ക്. പക്ഷെ ഇവടെ പറയല് പഴംപൊരീന്നാണ്.
ആഹ്
ഉം ഓരോ നാട്ട്ക്ക് ഓരോ ഭാഷ
ഉം അതെ
ഒഒഹ് ചെൽപ്പൊരു നാട്ടിലെന്നെ പല ഭാഷീണ്ടാവും അതാണ്.
അതെയതെ. സ്വന്ത ഒരു നാട്ടിലുള്ളവരാന്നെ ഇപ്പൊ പല ഭാഷ. ഇപ്പൊ ഒത്തിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടു ഒക്കെ മാറിയൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. ആഹ് യിപ്പൊ തമിഴ്നാട്ടുകാരാണല്ലോ, ഇവിടൊക്കെ ഒത്തിരി തമിഴ്നാട്ടുകാര് താമസിക്കുന്നുണ്ട്. തമിഴ്നാട്ടിന്ന് വന്നെയാ. അപ്പം അവർടെ ഭാഷയില് കൊറച്ച് നമ്മൾ എത്രായാലും സംസാരിക്കുമ്പോ നമു ക്കാ ആ ഒരു ഭാഷയുടെ ഇത് വെരും.
ഉം അതന്നെ.
ഉം അങ്ങനെയുണ്ട്.
കോട്ടേഴ്സൊക്കെ ണ്ടോ അവ്ടെ അട്ത്ത്?
ഈ ഒ ഒത്തിരി അടുത്തല്ല ഞാൻ പർഞത്. കൊറച്ച് ദൂരെ. ആഹ്. കൊറച്ച് പോയാ മതി. ആഹ്. പിന്നെന്താ?
വേറെന്താ.
ആഹ്. വേറെന്താണ്? ഇനിയപ്പ പണിയൊന്നും ഇല്ലേ?
പണി, ഇ ഞ്ഞ് പണില്ല. പണിയൊക്കെ നമ്മള് കുളി കഴിയുമ്പോത്തിന് എല്ലാം പണിം നമ്മള് തീർക്കും. പിന്നെ കുളി കഴിഞ്ഞാ പിന്നെ ഒന്നും ണ്ടാവൂല. എല്ലാം അപ്പോത്തിന് തീർത്തൊക്കെ റെഡി ആക്കും.
ആണല്ലേ. ഉം. ഗ്യാസിന്റെ പ്ര ഇഷ്യൂ ഒക്കെ ഉണ്ടോ അവിടെ?
ആഹ് ഇപ്പ ഇല്ലാ ഇതിനെടേല് ഇണ്ടേയിനി ഗ്യാസ് കിട്ടാത്തെയും ഒക്കെ- ഓഹ് ഇപ്പോ ഇല്ല ഉം
ആഹ് കിട്ടുന്നുണ്ടേ പിന്നെ കൊഴപ്പില്ല കി ആ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും ഇപ്പൊ വെറകുംയില്ലയില്ലേ
ആ വെറക്ക് ഞങ്ങൾക്ക് ഇവിടെ വെറക് ഇണ്ട് ഇച്ചിരി വെറക് ഇല്ലാത്ത ആള് ഒക്കെയിണ്ട് നമ്മള് ഇതുവരേം ബുദ്ധിമുട്ടായിട്ടില്ല ഗ്യാസിന് ഉം
ആഹ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അടുത്തുണ്ടെങ്കിലും- പോലും റബ്ബറ് തോട്ടം ഒണ്ട് പക്ഷേയെങ്കിലും- നമ്മള് മാത്രമല്ല അത് ഒത്തിരി വീട്ടുകാരുണ്ട് നമ്മടേയല്ല അപ്പം ഒരുവ ആർക്കറിയും ഒരുപാടുള്ളത് കൊണ്ട് അവര് എല്ലാം പർക്കികോണ്ട് പോവും
ഉം ഉം ഉം വാങ്ങാല എന്നിട്ട്
ആഹ് എന്നിട്ട് വാങ്ങണം പിന്നെ ഉം എത്ര രൂപയാ
ആഹ് എല്ലാം വെ എന്താണ്
വെറകിനും വെള്ളത്തിനും എല്ലാം കൂടെ പൈസ കൊടുക്കാൻ നമുക്ക് ഇല്ലല്ലോ ഉം ഞാൻ അങ്ങോട്ട് വിളിക്കാവെ ഒരു കോള് വരന്നു
ആയിക്കോട്ടെ അയിക്കോട്ടെ ശരി